ഹലോ നല്ല വർത്താനം ഞാാനിങ്ങപ്പോ എന്റെ ഫ്രണ്ട് സിനെ കുറിച്ച്ങ്ങന ആലോചിക്കാണ്. നല്ല ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മ മ മൻസ്സ്ലാക്കൻ കഴിയാത്ത ഫ്രണ്ട്സൊക്കെ നമ്മ്ടെ എടേല് ഇ ണ്ടാവോല്ലോ. നമ്മള് ബെസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഞാനത് ങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പൊ തന്നെ എന്റെ ഒരു
താലോയ്ച്ചും ഉം.
ആ അത്പോ ഇപ്പൊ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ആ തെ അതെങ്ങനെ ക്ക്‌ മനസിലായി അങ്ങ ടൊക്കെ നമ്മുക്ക് നമ്മളെ മനസില് ഇങ്ങട് തറക്കണ സുവർ താരണങ്ങളാണല്ലാത നുക്കൊന്ന അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുല്ല ല്ലാത്
ആ അത എന്നോട് അത്രയും ചെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി അങ്ങനെ ഒരു സ്പേസ് കൊടുത്തോണ്ടായിരിക്കും ഞാൻ മേലാലോള ഇതാക്കരുത് കാരണം ഒരു വര വരച്ചേക്കട്ടോ അടു
ഫീൽ ലേയ്തത്
പക്ഷെ ഞമ്മക്ക്ന്ന് പറഞ്ഞുന്ന ചില ആളുകളുണ്ട് പിന്നെ രാവിലെയൊക്കെ വിളി വച്ചിട്ട് ഭയങ്കര മോങ്ങലായിരിക്കും അപ്പൊ ഈ ഈ പറഞ്ഞ ഈ പണ്ടാറ എന്നൊക്കെ പറഞ്ഞ ആളുകളായിരിക്കും ഉ എനിക്കുണ്ട് എനിക്ക് ഒരുത്തിണ്ട്
രണ്ട് എന്റത് പിന്നെ വിളിച്ചിട്ട് ആദ്യവേ കര ത്തിലല്ല അങ്ങനെ അങ്ങനൊരു രീതിയാണ് ആദ്യങ്ങനെ ചാരിച്ചില്ല എനക്കിത് വയ്യ അങ്ങനെ അതൊരു ഭാഗ്യാണ് പക്ഷെ പണ്ടാർന്നൊക്കെ വിളിക്കുമ്പോ എനി ഇക്കെന്താറിയോ ഞാൻ അങ്ങത്തെ ലാംഗ്വേജ് ഒന്നും ഉപയോഗിച്ച് ചേലില്ലാത്തോണ്ടേ എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമു
ഓ അ ശരി ഉ എനിക്ക് അങ്ങനെയൊന്നുംല്ല കാരണം എന്താ വെച്ചാ
ല്ലേ നമ്മളത് ആ രീതിൽ എടുത്താല് സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ആ രീതിൽ എടുത്താ അങ്ങനെയാണ്
ഉ ഫ്രണ്ട്സ് ഇതൊക്കെ രീതിൽ എടുക്കും പക്ഷെ ഇപ്പൊ എനിക്ക്
ആഹ് പറയ്
അയിനല്ല അയിനി ഇപ്പൊ ഇനി ഇനി അങ്ങോട്ട് ട്ട് വരുന്നില്ലേ വെക്കേഷൻൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആ കാര്യം ഞാനും എന്റെ രു ഫ്രണ്ട്ല്ലേ പ്പ ആ ഒരു ഫ്രണ്ട്ല്ലേ അപ്പൊ ഇയ്യെന്തേയ്യ അമ്മക്കാലബാനില് പോയി അമ്മ ഒരു പോം
ആ അത് നമുക്ക് പോയാലോ ഞാനിങ്ങ് വിചാരിക്കായിരുന്നു നമ്ക്ക് ഈ അല്ലെ അങ്ങനെ പോവാ പക്ഷെ പെരുന്നാളാവുമ്പോയിക്ക് കയ്യോന്നും അറിയില
താണ് ഇപ്പം നമ്മള് വീട്ടിൽ ചെല്ലുമ്പം അനക്ക് പോവാനേ ഒഴിവുള്ളൂ അങ്ങനെ പറയും
അതെ ആഹ്
അങ്ങനെയൊരു ഇതുണ്ട് പക്ഷെ എനിക്ക് നല്ല താല്പര്യമുണ്ട് അറ്റ്ലീസ്റ്റ് എനിക്കത് അത് പാഴ് സല് കിട്ടൂല്ലേ
എനിക്കറിയില്ല അങ്ങനെ കിട്ടുമോ
കിട്ടൂല അത് വീട്ടിൽ കൊണ്ടോവൻ കിട്ടൂല കിട്ടൂല്ലോ
അങ്ങനെയുണ്ട് പക്ഷെ അതല്ലല്ലോ രസം
ഉം അല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അല്ല അതല്ല പറഞ്ഞത്
പക്ഷെ അത് കോമ്പോക്ക് റേറ്റും ഇല്ലില്ലോ റേറ്റ് മീൻസ് ആ അഞ്ഞൂറോ ആ സിക്സ് ഹഡ്രഡ് അങ്ങനെ പറഞ്ഞോളൂ ഒരു രൂപ ആയിട്ട് കൊറക്കണ്ട മ് അപ്പൊ അതിനൊക്കെ ആകുമ്പോൾ നമുക്കും അഫോർഡബിൾ അല്ലേ പിന്നെ പിന്നെ എന്താന്ന് വെച്ചാല് അതില് അപ്പ അപ്പൊ വരും നമ്മുടെ കൂട്ടത്തില് ഞാൻ ഈ ഒറ്റക്ക് പോണ്ടിവരും കാരണം ഇപ്പോ തന്നെ ഷുഗർ കട്ടിലലും അത്ഷ്ടമല്ലാത്തലും ഒക്കെ വരും ഇനി വാങ്ങാൻ അവർക്ക് താല്പര്യ ഇല്ലെങ്കിൽ പിന്നെ ഷുഗർ യിട്ടും അതെനിക്ക് ഇഷ്ടല്ല ആ രീതിയിൽ അവർ സംസാരം അതെനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട
അ ശരി പക്ഷെ എനിക്ക് നമ്മുക്കത് കഴിക്കാനേ ഭയങ്കര ഇഷ്ടല്ല അങ്ങനെയല്ല ഞാൻ സത്യം നമ്മള് പറഞ്ഞ ഡ്രീം കേക്ക് പോലെ അങ്ങനെ നമ്മള അങ്ങനെ കഴിക്കലില്ലല്ലോ പക്ഷെ മക്കള് കൊറ ആയി പറയണ് ഉ ആ ആ എനിക്ക് താല്പര്യം രിണ്ട് എന്തായാലും അയ്നൊരു ഡ്യൂറേഷൻ പീരിയഡ് ഇണ്ടാവും പോയിക്കുമാണങ്കിൽ ഇങ്ങനെ ഒരു ഓഫറിന് ഒരു പീരീഡ് ഉണ്ടാവല്ലോ അപ്പൊ എനിക്ക് ഇന്ഷാ അല്ലാഹ് വിളിക്കേണ്ട ഇല്ലെങ്കിൽ എന്തായാലും ഞാനത് വാങ്ങും
ഏ നമുക്ക് പോവേ അങ്ങനെ ഈ വാങ്ങന്നൊക്കെ പറയുമ്പ എനിക്ക് കഒരു ടെൻഷനാണ്
അങ്ങനെയല്ല എനിക്ക് വീട്ടിൽന്ന് പോരന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ താത്താന്റെ മോ മക്ക മക്കളുണ്ടെങ്കിൽ അവര് സ്കൂട്ടിൽ കൊ ആ
അപ്പൊ മക്കളെ കൊണ്ടുവരാതെയാണ് വരുന്നത്
മക്കളെയും കൊണ്ടുവരുന്ന മമേ മക്കളാണ്
അതാണ് ആഹ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോ അവർക്ക് അത്രയും ഇഷ്ടല്ലേ
അത്ര ഇഷ്ടാ ആ പക്ഷെ എനിക്ക് അതല്ല എന്റെ ആ ഇക്ക ആ കാക്കക്ക് എനെയോങ്ങനത്തെ സധനങ്ങ ഇഷ്ടുണ്ടോ
അത്ര ഇഷ്ടൊന്നുവില്ല വലിയ ഇഷ്ടൊന്നുമല്ല പിന്നെ ഒരു ഓര എന്താന്ന് വെച്ചാല് അതങ്ങോട്ട് ഒക്ക് ആ പൈസനോട് വേ ോ ചെയ്യാ എന്ന രീതിയിലായിരുന്നു അവക്ക് പസ ചിലവാക്കിത് വാങ്ങാൻറാൻ ഭയങ്ക ബുദ്ധിമു് ത്ത
ഏ ശക്കാക്ക് ആഹ അത് രി നമ്മള് വാങ്ങും പക്ഷെ ഞാൻതല്ല പറ എക്ക് ഭയര ഭയങ്കര ഷുഗർന്ന് പറ ഭയങ്കര ഇഷ്ടുള്ള സാധനം എന്ത് മധുര മധുരക്കെട്ടകള് ഭയങ്കര ഇഷ്ട എന്ത് സാധനാലും അപ്പൊ എനിക്ക് അങ്ങനത്തെ ആളുകളാകുമ്പ നമുക്ക് ചച്ചി കൂടുതലും ആ ഒരു സമയത്ത് ഇപ്പൊ ഒരു ആ ഒരു പ്രായത്തിലെ ആളുകൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവൂില്ല എരിവ് അങ്ങനത്തേനോട് ചിക്കൻ അങ്ങനത്തേനോടൊക്കെ ആരിക്കും ഇഷ്ടം അല്ലെ ഹലോ എത്രട്ടബളക്കവാറ്റി ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ
ആപ്പ എന്താ പെട്ടെന്ന് കേക്കാതായാലോ ഹലോ ഹലോ ആ എന്ത് പെട്ടെന്ന് കേക്കാതായെ നിങ്ങക്ക് അവിടെ റേഞ്ചിന് നല്ല ഇഷ്യൂ ഉണ്ട് തോന്നണ്ടേ ഹലോ ആ കേൾക്കാ എന്താ പെ പെട്ടന്ന് കേക്കതായത് അവിടെ റേഞ്ചിന് ഇഷ്യൂ ഉണ്ടോ ആഹ് കേക്കില്ലേ ആ എനിക്ക് കേ കേക്ക് ഇതുവരെ കേക്കണണ്ടായില്ലേ ഇപ്പൊ കേക്കണണ്ട് കട്ടാവുന്നുണ്ടല്ലോ അപ്പൊ പി വീണ്ടും കട്ടായി ഹലോ
വിചാരിക്കാറുണ്ട് എനിക്ക അങ്ങനത്തെ പിന്ന് ഉണ്ടാക്കി നോക്ക ക്ക നല്ല ഇഷ്ടവും സ്വന്തവായിട്ട
ഉം പക്ഷെ അത് ഭയങ്കരച്ച ആ
ട്ര ചെയ്രിക്കാറുണ്ട് അതുപോലെ ക്കണ്ട ലാഭം ആ ലാഭം വ അങ്ങനെയല്ല നമുക്ക് മറ്റതാകുമ്പോ കുറച്ച കൂടെ ഒരു പ്രശ്യം രണ്ട പ്രാവശ്യം ഉണ്ടാക്കാൻ ഇതുണ്ടാവും ക്കും അങ്ങനെ ഉണ്ടാവുംന്ന് തോന്ന്ണ് ഇൻക്കറീല്ല ചോക്ലേറ്റ്സ് ക്കെണക്കാരിക്കുല്ലേ വല്ലതെന്നുൺ
ചോക്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് നല്ല പ്രീമിയം സ് സാനം വാങ്ങുമ്പളേ നല്ല റേറ്റ് ഇണ്ട് പിന്നെ ചെല സാധനം ഉം
ഗ്രൂപ്പിണ്ടല്ലോ അതിലൊന്ന് പ റഞ് നോക്കാല്ലേ ഈദിന്റെ പിറ്റേ ദിവസം ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് ചോദിക്കാം നമുക്ക് എല്ലർക്കും കൂടെ ആയിട്ട് മക്കളെക്കെ കൊണ്ടു പോകാല്ലോ നല്ല രസല്ലേ അല്ലേ അതാ നമ്മളല്ലാരും കൂടെ ക്യാഷേയ്
ആ റേറ്റ് ആർക്കും വരൂല്ല അതെ അതെ ഇൻക്ക് ആനയ്ക്കാക്ക് ഇൻക്കത് വാങ്ങി കൊടുക്കണംണ്ട് കാരണം അമ്മക്ക് ഫുഡൊക്കെ വാങ്ങി തര്നാണ് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടാണ് പക്ഷേ നല്ല റേറ്റ് ആണല്ലോ നമ്മുക്ക് ഇപ്പ ഓഫ്
അഹ് ഇയ്യിപ്പൊ പറഞ്ഞല്ലേ ഇയ്യ് പർ ഞപ്പ ഇൻകിങ്ങനെ തോന്ന ന്താട്ടി ഇക്കാക്ക് വാങ്ങികൊട് ണം ന്ന് ആഗ്രഹണ്ട് ന്ന് പർഞ്ഞിലെ അത്പോലെ നിനക്ക് ഇപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിലെ ഫ്രൻസായി വന്ന അങ്ങനെള്ളാളുകളൊക്കെ ഉണ്ടാവൂലെ അങ്ങൻത്തോർക്കൊക്ക ത് വാങ്ങിവാങ്ങി കൊട്
ആഹ് ഞാന് അങ്ങനെ അങ്ങനെ തോന്നും കാരണംച്ചാ ഇന്ക്ക് ക്ക് വൈറ്റ്ല്ണ്ടല്ലോ ന്നിട്ടും അവള് ഇന്ക്കത് വിട്ട് തർന്നെ കാണുമ്പോ ഞാൻ തന്നെ വിചാരിക്കും അ ത്രീ ചെറുപ്രായത്തില്ള്ള ആളുകളൊക്കെണ്ട് അപ്പൊ ഇന്ക്കത് വിട്ടുതരും ഉം ആഹ് കാരണം ഞാനിത്
അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ അത്രയും ഫ്രണ്ട്സ് ആയിരിക്കുന്നോർക്ക് അല്ല അതല്ലാ ൻ ചോയ്ച്ചത്. ത്രീം നല്ല ഫ്രണ്ട്സായിരിക്കുന്നവര് അങ്ങനെ പ്പൊ ഗർഭിണികൾക്കതൊക്കെ കാണുമ്പോ കൊതിയല്ലേ അപ്പൊ നമ്മളഹ് ഒരു ഒന്നെങ്കിൽ നമ്മൾത് വാങ്ങിക്കൊടു ക്ക അല്ലാതെ ആ റീലൊക്കെ അയച്ച് കൊടുത്തവര ത്രീ ആഗ്രഹി
അതെ അതെ ഇൻക്കറീല്ല ആഹ് അങ്ങൻത്തെ ഫ്രണ്ട്സൊക്കെ ണ്ട്. എന്ത ചെയ്യാ എന്താ പറയാ അവരാണെങ്കി ഇങ്ങനെ മാങ്ങി തർണവർക്ക് മെൻഷൻ ചെയ്യ് ആഹ് ആ അഹ്ശരിയാ.
വാങ്ങി തർണവർക്ക് മെൻഷൻ ചെയ്യാനോ ആ അതെ അതെ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന് ആ ഇപ്പൊ പറഞ്ഞപ്പോ അനെ അന്നെ തന്നെ ഞാൻ ആലോയ് ഇയ്യും പ്പന്റെ ഫ്രണ്ടാണല്ലോ അൻക്ക് വയറ്റിണ്ടായിട്ട് ഞാൻ എന്നോണ്ട് സാധനം വാങ്ങിട്ട് വരാന് ഒരു പ്രാവ്ശ്യം വാങ്ങി വെ ച്ചു. പക്ഷെ ആ ഒരു പ്രാവശ്യം വാങ്ങി വെച്ചിരുന്നു. പക്ഷെ അന്ന്പ്പംന്തേ ന്നാ മഴ കൊണ്ടോ ന്തോ ഞാൻ മാക്സിമം നോക്കി വരാൻ കഴിണില്ല തിൽ പിന്നെ ഞങ്ങള് മക്കളെല്ലാരും കൂടെ അങ്ങനാണ്ട് കഴിച്ചു. ഇപ്പോ ഞാൻ വിചാരിക്കുന്നുണ്ടോന്നോ ആ കയി ക്കാം നമുക്ക് വല്ല്യ ബുദ്ധിമുട്ടി ഇനിപ്പോ ഒന്നൂടൊന്ന് വാങ്ങി വെക്കണം വാങ്ങീട്ട് നോക്കട്ടെ അല്ലെങ്കി പിന്നെ ഞാൻ വിചാരി ക്കെന്താറിയോ ഇനിയിപ്പോ അതിനിപ്പെത്രേന്ന്ല്ലേ ഒരു ആയിരോ രണ്ടായിരൊക്കെ ആണെങ്കി അത് നിനക്ക് ജീ പേ ചെയ്ത് തന്നാലും നിന ക്ക് പോയിട്ട് വാങ്ങാലോ അങ്ങനക്കെ വിചാരിച്ചിട്ട്ണ്ട് നോക്കട്ടെ. ആണ് നമ്മളത്രക്കും ഫ്രണ്ട്സല്ലേ അത്രയും യും അത്രേം ചെറ്യേ പ്രായത്തിൽതൊടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് പ്പല്ലേ നീ പറഞ്ഞ ആദ്യത്ത ഫ്രണ്ട് ണ്ടല്ലോ അവളെപ്പോലെന്നും എനിക്ക് കയ്യൂല ആതാങ്ക് യു ട
ഉം ഞൻ എന്നും പ്രാർ ത്തിക്കും നിൻക്ക് വേണ്ടി കാരണം ന്താച്ചാൽ ഇത് നിലനിർത്തി പോട്ടെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് എനിക്ക് നല്ല ഓർമ്മണ്ട് കാ അതേപോലെക്ക് റ്റേ രണ്ട് ഡെലിവറി ക്ക അങ്ങനെ വാങ്ങി വെച്ചിട്ട് നീ മയ
പക്ഷെ അന്നേ വന്നെനു അനക്ക് ഓർമല്ലന് ട്ടാര്ക്കും
മഴ കൊണ്ട് വന്നത് എനിക്ക് ഓർമ്മണ്ടെന്നാ പറഞ്ഞേ
ആ മയേം കൊണ്ട് വന്നതല്ലേ
മ്മ്
ആ അതെ അതെ അത ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നും ഒന്നും കൊടുക്കാതിക്കാനെ
കയൂല അയ് ശരിയാ ഞാൻ ചെറുപ്പത്തില് വെള്ളം ചൊയ്ക്കുമ്പോ ആ വെള്ളമയെ കുടിച്ച് തീർത്ത് മുട്ടായി ഒക്കെ ചോയ്ക്കുമ്പോ ഇയ്യ് എത്രങ്ങാനും മുട്ടായി വാങ്ങൽണ്ടായ്ന് ന്ന്ട്ടാ മു
അതെ അതെ പക്ഷെ ഞാൻ നല്ലഭാഗം എല്ലാർക്കും തരാറില്ലേനു അതാ നിനക്ക് ഓർമ്മല്ലായിട്ടാ നീ ഇങ്ങനെ പറേര്ത്ട്ടോ എത്രയോ പ്രാവശ്യം നിന ക്ക് തന്നിട്ടുണ്ട് അതാണ് നമ്മള് ഒരാക്കും കൊടുത്തിട്ട് കാര്യല്ല ന് ഇന്ന് കാണി ക്കൂലാന്ന് പറഞ്ഞേട്ടില്ലേ എ ക്സല്ലെ സങ്കടംവന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ഇടല്ലടാ നല്ല രീതിയില ഔ പിന്നെ കടം ഇക്കയിന്റോന്നും ആവശ്യല്ല ഞാൻ എല്ലാർക്കും ആര് കോരി കൊടുക്കുന്നേ പെട്ട ആളന്
മിണ്ടാതിരി ഞാൻ വെറുതെ തതക്കെ തമാശെട്ടോ ജസ് റ്റെ ട്ടോ ഓക്കെ എന്താ പറയാ പിന്നെ എന്താണ് മക്ക ഞാന്
ത്ത
ഉ
അ
ഞാന എന്തല്ല ഇ ഇന്ന് വിളിക്കുമ്പോഴും ഈ ചോയ് മാവ് തളിർത്തോ മാവ് തളിർത്തോന്ന് ഞൻ എ എന്ത്ാ പറയാണ് നമുക്ക് വേറരു ഡെ നടക്ക കാര്യണങ്ക നമക്ക് അതിനെ പറ്റി എന്തെങ്കിലും തരാം കവപ്പ പോയി
അത്ണ്ടാക്ക അത്രേയും പോലെത്തിട്ടുണ്ട് ആ ഞാൻ വിളിക്കട്ടോ